ഹലോ
കേൾക്കണില്ലേ
ആഹ് കേൾക്കോണ്ട്
എന്തൊക്കെയാ വിശേഷം
നല്ല തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുങ്ങാണ്.
ബസിന്റെ ഇല്ല ഇപ്പൊ റൂമിക്ക് പോന്നിട്ടുള്ളു കുളിയൊക്കെ കഴിഞ്ഞ്. കുട്ടികളൊക്കെ ഉള്ളവര് യുദ്ധത്തിലാണിപ്പോൾ.
ആഹ് ചെറിയ മക്കളാ.
ചെറിയ മക്കളാണ്, നാല് മക്കളുണ്ട് അതില് രണ്ട്.
ആഹ്
ഒന്ന് ഒന്നാസാണ്, പിന്നെള്ളത് ഒന്ന് മൂന്ന് വയസ്സ്. ഒരാളും ഒന്ന് പത്ത് മാസമായ ഒരാളുമാണ്. അതില് മൂന്ന് വയസ്സായ ആള് പെൺകുട്ടിയാണ്.
രസയിക്കൂലേ ഏ.
ഓക്ക് നല്ല പണിയാണ്. ഞമ്മളെ കൈ കഴിഞ്ഞൊരു ടൈമ് ഉണ്ടാവുല. ആഹ് ഇവിടെ ബപ്പാ, ഉമ്മ ഒക്കെ ഉണ്ട്.
ആഹ് രണ്ടാള് പഠിക്കാൻ പോണല്ലള്ളു അല്ലേ.
ആ രണ്ടാള് പഠിക്കാൻ പോണ. രണ്ടാ ചെറുത് മോനാട്ടോ മൂന്ന് പെൺകുട്ടികളാ മൂത്തത്.
ആഹ് ആഹ്
ഇങ്ങക്കോ.
എനിക്ക് മൂന്നാളെന്നെ.
ഏം.
രണ്ട് മോളും ഒരു മോനും.
മാഷ അള്ളാ അവര് എത്രയിലാ പഠിക്കണേ.
മോള് പ്ലസ് ടു മോൻ എട്ടാം ക്ലാസ്. ചെറിയ മോള് രണ്ടാം ക്ലാസ്സ്.
ഉം പിന്നെ എന്തൊക്കെ. നിങ്ങള് ഒറ്റക്കാത്ത.
വേറെ ആഹ് ആഹ് സ്വന്തം വീടെന്നെയാണ്.
ഉം
നിനക്കോ അനിയൻ ഏട്ടനൊക്കെ ഉണ്ടോ ഹസ്ബന്റിന്.
ഇല്ലില്ല ഒരു മോനുള്ളൂ. ഏഴ് പെങ്ങന്മാര്.
ഏഹ്
ഉം
ഏഴ് നാത്തൂന്മാരുണ്ടല്ലേ.
ഉം
ആ എല്ലാരും കല്യാണം കഴിഞ്ഞല്ലേ
ഇല്ല ഒരാള് ഒഴിവാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഉം അവർക്ക് അവർക്ക് രണ്ട് മക്കളും ഉണ്ട്.
ഏഹ് മക്കള് അവിടുത്തന്നെ ആയിക്കൂലേ.
ആഹ്
ബാക്കിയുള്ളവരൊക്കെ വരവ് നിക്കു നിക്കയൊക്കെ ചെയ്യൂലേ.
ആ ഓള് എപ്പോഴും വരിലണ്ട്. എപ്പളും ഇവിടെണ്ടാവും എല്ലാരും
ആഹ്
ഞായറാഴ്ചയൊക്ക ആയിട്ട് വരും. അല്ലെങ്കിൽ വെള്ളിയാഴ്ച്ച വരും ഏഹ്
ഉ ഉമ്മ, ഉപ്പ പ്രായള്ള
ആ ഇമ്മക്ക് അയിമ്പന്നാല് വയസ്സക്ക.
പിന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യോലോ.
ആഹ് പിന്നെ ഞമ്മളെ കുടുംമ്പാണ്
ആഹ്
ഞങ്ങള് ആഹ് ഇന്റെ മൂത്താപ്പാന്റെ മോനാണ് അമാശാങ്ക
ഏഹ് ആദ്യ അറിണൊലെന്നെയാണല്ലേ
ആഹ് വാപ്പാന് ജേഷ്ഠന്റെ മൂത്ത മോനാ
ഉം
അപ്പം അങ്ങനെ പിന്നെന്തക്കെ ഏഹ്
സൗഹൃദത്ത് പോവല്ലോന്ന് അറിയാ അങ്ങനെകുമ്പോ
ആഹ് എല്ലോടത്തൊന്നും ഇല്ലാ അതൊക്കെ വെറുതെണ്
പിന്നെ സത്യം പന്നാ അല്ല അതുവരെ ഇണ്ടായിരുന്ന ബന്ധക്കെ ചെലര് നഷ്ടപ്പെടും അങ്ങനെയിണ്ട്
ഉം
ശരിയല്ലേ
ചെറിയൊരു പ്രശ്നം വന്നാ കുടുംബം മൊത്തം തെറ്റും
ആഹ് അങ്ങനെണ്ട് അതിനേക്കാൾ നല്ലെ അറിയാ എവിടുന്നേങ്കിലും എക്കെ തപ്പി പിടിച്ച് കെട്ടിക്കന്നാ
ഇത് ഞമ്പടെ എന്ത്‌ കൊഴപ്പൊന്നുല്ലട്ടോ പക്ഷേ ഈ നാത്തുന്മാര് ഓരോരുത്തരും ഓരോ സ്വഭാവം ആവുല്ലോ അങ്ങൻത്തെ ഒരു കൊയപ്പം ഇണ്ട്ന്നല്ലാതെ വാപ്പ ഉമ്മ അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല ഓലൊരു പാവങ്ങളാണ് വാപ്പി ഉമ്മി
ന്റെ ഒരു ഏട്ടത്തിനെ കെട്ടിയെ മൂത്താപ്പേന്റെ മോൻ തന്നേണ്
ഏഹ്
കൊഴ്പ്പൊന്നുല്ല അൽഹംദുലില്ലാഹ് ഇതുവരെ ഇതുവരെ റാഹത്തായി പോയിന്
അൽഹംദുലില്ലാഹ്
ഞ ഞങ്ങൾക്ക് ഞങ്ങൾ ന്റെ വീട്ടില് ഞങ്ങള് എട്ട് പെൺകുട്ട്യോളാ
ഏഹ്
അപ്പൊ മൂത്ത മരുമോനെന്നെ നമ്മളെ മൂത്താപ്പേന്റെ മോനാണ് അപ്പൊ ഞമ്മക്ക് അവര് സ്വന്തം ആങ്ങളായിട്ടാണ് എല്ലത്തിനും
ആഹ് ആഹ്
എല്ലത്തിനും ആഹ് എന്തപ്പോ ഒരാണ് നേതൃത്വം
ആഹ് അപ്പം ഇവിടെ ഇവിടെ എന്റെ വീട്ടില് ആക്ക് ഇന്റെ ഹസ് വന്ന് വീട്ടി വന്ന് നിക്കണൊക്കെ എല്ലാം ഇഷ്ടു ആണ് കാണാന്റെ ഇക്കാക്കി മൂപ്പരും നല്ല ചേരും സ്വഭാവം കൊണ്ട്
ആഹ്
അപ്പോം പ്രത്യേകിച്ച് ഞാന് വിളിച്ചില്ലെങ്കി ൻ്റെ കാക്ക വിളിച്ച് വരുത്തും
ആഹ്
വെരി അളിയാ ഞമ്മക്ക് രണ്ടാക്കും കെട്ക്കാ പെണ്ണുങ്ങള് വാണെങ്കി എവ്ടെങ്കിലും കെടന്നോട്ടെ അങ്ങനൊക്കെ ഒണ്ട് ഓര് നല്ല കമ്പനിയാ ഓര് രണ്ടാളും എന്ത്ണ്ടേലും ഓര് രണ്ടാളും ണ്ടാവും ഉമ്മ പറിം എല്ലാത്തിലും പോയിക്കാണ്ട് ചാടും ന്നിട്ട് രണ്ടാളുംകൂടെ മുങ്ങി പൊന്തുന്നറിം
ഉം അങ്ങനെ രസാണ് നാട്ട് ഇപ്പൊ നാട്ടിലില്ല കുവൈത്തിലാണിപ്പോ നാട്ടിലിണ്ടാവുമ്പോ രസാണ് പണിയിലാണാ
ഭക്ഷണം കഴിക്കാനൊര്ങ്ങാണ്
ഇവടെ ഒരുങ്ങീട്ടൊന്നുല്ല വാപ്പീമ്മേം തിന്നിട്ടുണ്ട് വാപ്പിമ്മി തിന്നിട്ട് ണ്ടാവും ഞമ്മള് കഴിച്ചിട്ടില്ല
ആഹ് മോനെങ്ങനെ ഓർങ്ങൊക്കെ ചെയ്യാ പകല്
ഇപ്പൊന്നൊർങ്ങി നീച്ചതാണ് ഇനി ഇപ്പളൊന്നും പ്രതീക്ഷിക്കണ്ട
ഹ
ഒർങ്ങാന് പ പഴേ കാ പഴേകാലല്ലാ ഇപ്പൊ കുട്ട്യാളൊക്കെ ഒർങ്ങണന്നുണ്ടെങ്കി എന്തോ ഒരു പണിയാ അറിയോ ആദ്യൊക്കെ കുളിപ്പിച്ച യ്ഞ്ഞാലൊക്കെ കുട്ട്യാള് ഒർങ്ങൂലായിന്നോ
ആഹ് ആഹ്
ഇപ്പൊകുട്ട്യാക്ക് ഒർക്കൊന്നും ഇല്ല്യോന്നുണ്ട് കുളിപ്പിച്ചയ്ഞ്ഞാ ഒന്നും കൂടി വല്ല്യ കണ്ണീക്കാ
കുൾപ്പിച്ചന്ന വേഗോർക്കലാണല്ല
ആഹ് ഇപ്പങ്ങനെ ഇപ്പ അങ്ങനെയാണ് ഇപ്പന്റെ മോനെ കുളിപ്പിച്ചയ്ഞ്ഞാ കാണാ ഒന്നും കൂടി വല്യകണ്ണീചോക്ക്ണ്ന്നേ
എന്തൊ കൊഴക്കല്ലേ ഭക്ഷണം ഭക്ഷണം കഴിച്ചാലൊന്നൊർ ക്കരൂലേ
അങ്ങനൊരു മെയിന്റന്നുല്ല കളിക്കാ
രാത്രിയൊക്കെ ഇരുന്നിട്ട് കളിക്ക്ണാണ്ണം ഞമ്മക്കിന്ന് ക്ഷീണം വന്നിട്ട് വെയ്ക്കൂല നീക്കാൻ വെക്കൂലാ അതാണെങ്കിലോ മറ്റാളുംണ്ടേ അപ്പൊ ഒരാള് നീക്കുമ്പോ ഈ ആളിങ്ങനെ ഒറക്കപ്പിച്ചൊക്കെ പറയും രാത്രി അങ്ങനെ ഞാനിൻ്റെ ഒറക്കം ഫുള് ബാത്‌റൂമിൽ ത്തിലാവും റബ്ബേ വല്ലാത്തൊരു കഥ
വയറ്റില്ള്ള സമയത്ത് ഇങ്ങളെങ്ങനെ ഒറ കഴിഞ്ഞ് ഫോണൊക്കെ നോക്കിയിരിക്കണ്ടായിനൂ
വയറ്റില്ള്ള ടൈമിൽ ഈ ആളിന്റെ കുപ്പണ്ടായിരുന്നു അപ്പൊ പിന്നെ അല്ലെങ്കി ഫോണൊക്കെ നോക്ക ക്കും കാരണം എന്താ അവുര് രാത്രി ആവുംല്ലോ ഫ്രീ ആവാന് അപ്പം നമ്മള് ഫോണൊക്കെ നോക്കും പക്ഷെ ഇത് ഇയാള് നമ്മളെ കൂടെത്തന്നെണ്ടായിരുന്നു അതോണ്ട് ഒമ്പത് മണി ആകുമ്പോത്തിന് നമ്മള് കെടക്കുവേരുന്നു എല്ലാ കുട്ട ട്ട്യാളും കണക്കെന്നെ ഉറക്കിന്റെ കാര്യത്തില് ഉച്ചക്കൊക്കെ ഈ മൂന്ന് വയസ് സായ ആളെ ഉച്ചക്ക് ഞാൻ പിടിച്ച് കെടത്തി ഉറക്ക്‌ണതാണ്
ആഹ് ഇപ്പത്തെ എല്ലാ കുട്ട്യാളും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ രാത് ത്രി ഉർക്കൊഴിഞ്ഞ് മൊബൈല് ആയിട്ട് ഇരിക്കും പകല് സുബൈഹ് അവായിട്ട് ഉറങ്ങും
ഉം
അങ്ങനെയാണല്ലോ ഇപ്പ എല്ലാരും
ഉം ഇവടെ പിന്നെ ഞാൻ ഫോൺ കൊടുത്തിട്ടിള്ള മെയിൻ ഇതില്ല ട്ടോ ഞാൻ ഫോൺ കൊടുത്തിട്ടിള്ള അങ്ങനത്തെ ഒരിതില്ല
അതീന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ രക്ഷപ്പെട്ട് ഇപ്പത്തെ കാലത്ത്
ആഹ് അത് പ പണ്ടേ അങ്ങനെ കൊടുക്കലില്ല പിന്നെ എപ്പളേലും കളിക്കുമ്പോളൊക്കെ ഒന്ന് ഇമ്മാ ഒന്ന് തരൊ ഇമ്മ ഞങ്ങൾക്ക് ഒന്ന് ഗെയിം കളിക്കാനാ അയിനോക്കെ കൊടുക്കും അല്ലാതെ അങ്ങനെ എപ്പളും കൊടുക്കലൊന്നുല്ല ഇപ്പൊ ഞാൻ പറഞ്ഞണ്ട്
ടൈമെച്ച് കൊടുത്താതി തീരെ കൊടുക്കാതെക്കാൻ ഇപ്പൊ എന്തായാലും കഴിയൂല ടൈം വെച്ച് കൊടുത്താ മതി പറയാ
അങ്ങനെ അപ്പൊ പിന്നെ പിന്നെ എന്താ വച്ചാല് മറ്റാളെ ഉറക്കുമ്പോളൊക്കെ ഞാൻ കൊറച്ചേരം കൊടുക്കും തെന്താ ച്ചാ ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ വല്യ ഒച്ച ഒച്ചേല് വല്ല പാട്ടൊക്കെ പാടി കഴിഞ്ഞാലെ
ഉം
എന്താ പാട് അവിടുത്തെ കാലാവസ്ഥ ഒക്കെ
ഇന്ന് ഇപ്പൊ വെയിൽ ഇണ്ട് ഇതാ വെയില് മഴ മാ
ഇന്നും ഇന്ന് ഇവിടേം മഴ ഇല്ല കുറച്ച് വെയിലൊക്കെ ക്കെണ്ട് എന്ന് വിചാരിച്ചിട്ട് വിശ്വസിച്ചിട്ട് പൊറത്തിട്ടാ പണി കിട്ടിയെന്നെ
ആഹ് പെട്ടെന്നണ്ട് പെയ്തൂടും
ആ ഇതാണെങ്കിൽ ഇവിടെ ആകെ ഈ ചെറിയ മക്കള്ണ്ടാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് അവര് ഡ്രസ്സും ഇതൊന്നും ഒണങ്ങൂല്ല ഇങ്ങട്ട് ഞാൻ ആ റൂമിലാണ് അയല് കെട്ടിക്ക്ണ് ആഹ്
ഉം
റൂമില് അയല് ഒക്കെ കെട്ടിക്കുണു ഇങ്ങട്ട് ഞാന്
ആഹ് രാത്രി ഒക്കെ ആ ഫേൻ ഇട്ടെച്ച് അങ്ങനെ കൊറെ ഒണക്കി എടുക്കലാണ് ഞാൻ
ആഹ് ഏതായാലും അങ്ങനെഒക്കെ ആയിട്ട് ഇങ്ങനെ പോണു ഏഹ് അതൊക്കെ ആയി
മീനെന്നാ
പിന്നെ പിന്നെ എന്തേനു ഇങ്ങനെ പോണ് ഇങ്ങളെ ഭക്ഷണം ഒക്കെ കഴിക്കല് കഴിഞ്ഞാ
കഴിഞ്ഞില്ല എടുത്ത് വെച്ചിട്ടൊള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ കണ്ടപ്പോ അങ്ങനെ വിളിച്ച് നോക്കിയാ
ഹസ്ബൻ്റ് ഇവിടെ ഇണ്ടാ നാട്ടില്ണ്ടാ
ആഹ് സ്കൂൾലാണ്
ഏഹ് മാഷാ
ആഹ് ആഹ്
ഏ പിന്നെന്തൊക്കെ ങ്ങളെ വീട്ടിലാര്
ഇബടെ ന്റെ വീട്ടില് ഞങ്ങള് എട്ട് പെൺകുട്ട്യളാണ് എല്ലാരും കല്യാണൊക്കെ കഴിഞ്ഞ്
ഏ ആൺകുട്ട്യാള്ല്ല
ഇല്ലല്ല
എ മാഷാഅള്ളാഹ്
പ്പൊ മ്മ ഒറ്റക്കാണ് വീട്ടില് ഇപ്പൊരു ചെറിയ അനിയത്തി പ്രസവി സയ്ച്ചെക്ക്ണ്ട് അയ്നോണ്ടോള്ണ്ട് പിന്നെ ഒരു അനിയത്തി അവടെ അട്ത്തെന്നെ വീട്ണ്ടാക്കിണ്
ഏ
ഒരനിയത്തി നമ്മളെ വീടിനടുത്തെന്നെ വീട്ണ്ടാക്കിണ് അതോണ്ടോള് ണ്ടാവുന്നറിയും മ മ്മാന്റെ വീട്ട്ത്തെ
ആ അപ്പൊ റാഹത്താല്ലേ കൂടെ ആള്ണ്ടാവും
ഉം ഉം ഉം ഇബടെ ഹസ്ബന്റിന്റെ വീട്ട്ല് ആ ഇപ്രാശ്യം നല്ലതായിട്ട്ണ്ടായി മാങ്ങി ചക്കയൊക്കെ ഇഷ്ടം പോലെണ്ടായി
ഏ ഇവടെ അങ്ങൻത്തെന്നെ ചക്കേം മാങ്ങ
ചക്ക കൊറേ കെ കേടെന്നോയി ഇപ്രാശ്യം കൊറെ ഹൈറ്റില്ണ്ടായിട്ട് എടുക്കാൻ കയ്യാതെ കൊറേ കേ
ആ ഇവ്ട്ത്തെ അങ് ഇവടാപ്രശ്നണ്ട് കാരണെച്ചാല് ഞമ്മള് കൊർച്ച് ലോങ്ങാണ് മരൊക്കെ നല്ല ദൂരെ അപ്പൊ ഞമ്മക്ക് കിട്ടണംന്നില്ലേ ങ്ങ്ട്ട് വീണ് ങ്ങനെ പോവും സങ്കടം വെരും
ഉം ഹൈറ്റില് കേറാൻ പട്ട്യോലില്ലെങ്കില് ഞമ്മള് കുടുങ്ങി
ആ പിന്നെന്തൊക്കെ ന്ന അയ്ക്കോട്ട ഇന്ഷാഅള്ളാഹ് ഞ്ഞി വിളിക്കേണ്ടി
വേറെന്താ
വേറെന്ത് റാഹത്തായിട്ട്ങ്ങനെന്നെ പോണ് ന്നാ അയ്ക്കോട്ടെ ഇന്ഷാ അള്ളാഹ് വിളിക്കേണ്ടി ഞ്ഞി
ന്നാ അയ്ക്കോട്ടെ
ആ അയ്ക്കോട്ടെ